എന്തൊക്കെയുണ്ട് വിശേഷം
എന്താ നല്ല വിശേഷം സുഖാണോ
ഉ
കേൾക്കുന്നില്ലേ ഇപ്പൊ ഇങ്ങനെ റേഞ്ച്ൊക്കെ ഇങ്ങനെ പോകണണ്ട് മഴയതോണ്ടോ പറഞ്ഞ എല്ലാരും പാടെ തുറന്ന് വിളിച്ചുകോണ്ട് അറിയില്ല വിളിച്ചുമ്പോ ചെവളും മുറിഞ്ഞഞ് മുറിഞ്ഞാ കേൾക്കണ് റഞ്ചിന്റെ പ്രശ്നേക്കാര് ഇനി മഴ പെയ്തോണ്ടാവും അറിയില്ല പിന്നെ എങ്ങനെ എല്ലാരും പാടെ വിളിച്ചോൊണ്ടോ
എന്താ അറിയില്ല അ
എന്താ അറിയില്ല എങ്ങനെ കട്ടായി പോണണ്ട് ആ പിന്നെ മഴയല്ലേ മഴ എങ്ങനെ പെയ്യുമ്പോ റേഞ്ചും ഉണ്ടാവൂില്ല അതും ഉണ്ടാവും
ഇവിടെ ഇപ്പ നല്ലൊരു മഴ പെയ്ത് ചോർന്ന്
ഏ
ഇപ്പ രണ്ട മൂന്ന് ദിവസയി നമുക്ക്പ്പപ്പോ അടീച്ച മഴണല്ലോങ്ങട്ടൊക്കെ മഴ ഉണ്ടോ
ആ് ഇവിടെ മയണ്ട് ഇവിടെ രാവിലെല്ല മയത് ഇന്ന് പിന്നെ എന്റെറെ വലിയ ഇറച്ചീന പിന്നെ മഴത്
ഏ ഇവിടെ ചെറു തന്നെ വെയില അറച്ച് ഏ ചെറു തന്നെ വെയിയില് വന്നു പ്പൂത്തിന ഞാ തുണികളൊക്കെ ഇട്ട് ഇപ്പോൾ രണ്ട മൂന്ന് ദിവസം ഉണങ്ങാണ്ട അനി മൊക്കെ പാട ഇടി ഇട്ട് നോക്കിപ്പ വെയിലയില് അപ്പ തന്നെ അടുക്കളൊക്കെ തിൂത്തിന മയപാറ്റം ചെയ്തൊക്കെ നനഞ്ഞ്
ഏ ആ അത് നമ്മളയൻ ഞാ ഞമ്മള്പ്പ ഇ ശ്രദ്ധ വിട്ടാ ഹോണ്മ്ല് അതൊക്കെ ഞമ്മള് മർന്നോവല്ലോ ആഹ
മുനീസംണ്ട് വ്ടട്ടിക്കട്ക്ക്ണേ നെ യൂനിഫോമൊക്കെ ഒങ്ങാഞാല് മാശ് ചീത്തറീണ്ട്അറിം. ഏ് വാഷിമിഷീണ്ട് വാഷിമെഷീലെനെ അണ്ട് അണ്ട് ഒരു റാശ്യല്ലേ രണ്ട്റാശ്യം ഒണക്കും.
ഏ
കർക്കീറ്റ് നരന്താവ വെല്തട്ടി ഒണ്ങ്ങോ ഇ രണ്ട് മൂന്ന് ത ഇന്ന്ചെറിയൊരു വെയിലന്നപോത്തിന് വർ ഒക്ക്പാട അയില്മ്മ ചിക്കിട്ട്. ന്നാഒന്ന് ഒൺങ്ങിക്കോട്ടെയാർച്ച് ഔത്ത്ക്ക്കേറിയപോത്തിന് അപ്പനെ മയിം പാറ്റി. മഴ പെയ്യ്ണൂല ക്ഷെ ങ്ങനെ ചിക്ക ഒണങ്ങാന പ്രയാസ ങ്ങളൊക്കെ എത്താ കാട്ടല് ചിക്കാനൊക്കെ.
ചിക്കാനൊക്കെ പൊർത്ത് നിക്കും എത്തത്. അമ്മള് ആർപ്പിന്റെ എറയില് ച്ചിക്കുന്നട്ട് അഹ് ഒന്ന് വള്ളൊക്ക ചോർന്നിട്ട് ഉള്ളില് കോണിക്കൂട്ടിൽ ഇക്കല
ആഹ്ഞാനും എന്നെ ഓണിക്കൂട്ടി ചു ക്കും കോണിക്കുട്ടിലാണെങ്കിൽ ഞങ്ങളത് കമ്പിയാണ് കമ്പിന്റെ എടെ കൂടെക്കെ മ പെരും മയത്ത് ചീറ്റർച്ചുമ്പം നനയ്ണ്ട് നാത് കൊറെ ആയലൊക്കെ വെച്ണ്. ന്നെലെ പ്ന്നെ ബാർപ്പ്ന്റെ മേല അയില്ലട്ടിഞാ അവ്ടിം കൊറേ ച്ചിക്കും. മയ വന്നാലേ പിന്നെ ഞാൻ എന്താണ് ക്കു കുട്ടെള് നല്ല എത്താ നല്ല സ്പീഡിൽ ഫാനിടും അപ്പഞാ ഒരുവിധ ആയതൊ ഓലറൂമിലേകണ്ട് കുനാ നേരം വെക്കുമ്പോത്തിന് കൊർ ചൊകൊൺങ്ങല്ലോ.
ആഹ് അങ്ങനെ ഞാനും കാട്ടല് ആ റൂമിലൊരുഅയലെട്ടിയക്കാ രാവിലെ ആണ്ട് കയിച്ചെക്കും അല്ല സ്പീഡ് മാണാണോൽക്ക് ഫേന് അപ്പൊ ഒരുവിധൊക്കെ ഒൺങ്ങിയത് ത് അവ്ടെ കൊൺനോ കുപ്പഒൺങ്ങു രാവിലെക്കെമ്പോത്ത്ന് ഒൺങ്ങി
ആഹ അങ്ങനെ ചെയ്യല് അല്ലെങ്കി പിന്നെ
ഏ ഇൻക്ക് വിന്നെ വാഷിമിഷീനാ വാഷിമിഷീനൊന്നുല്ല ഉം
ഏ വാഷിമിഷീൻണ്ടല്ലല്ലേ ആഹ ആഹ് കല്ല്മ്മ അൽക്കിയാലേ കുട്ട്യേതൊക്കെ വൃത്തിയാവുള്ളൂ ഞാനും പൊർത്ത് കല്ല്ണ്ട് കു കുട്ട്യേളക്കെ ഫുട്ബോളൊക്കെ കൾച്ച് ആക ഷർട്ടൊക്കെ ചളി ആകെ ഹ് ഇതായാണ്ടല്ലേ വെര അതൊന്നും മിഷീല്ട്ടാല് ചളിയൊന്നും പോവൂല്ല. കുട്ട്യെള ചളിഉട്ച്ച ഡ്രെസ്സൊക്കെ നലോ ഒര്ച്ച് കോളർമത്തെ ചളിയൊക്കെ പോവാന് അലക്ക് കല്ലെന്ന മാണം കല്ല്മല് കുട്ട്യെള്തൊക്കൊ ഞ നല്ലോ കല്ലുമെലെന്നെ തിര്ബും
ക്ഷെ ഇതിലൊ കുട്ങ്ങല് ഈ ബളാങ്കറ്റ ക്കെണ്ടാവുമ്പോളാണ് കുടുങ്ങല്
ആഹ് ബ്ലാങ്കറ്റ് പൊത്പ്പ് വിരിപ്പ് അതൊക്കെ മെഷീലിര്മ്പ അത് കൊഴ്പ്പല്ല ക്ഷെ വേറെള്ളന്നു തിര്മ്പിയാ ചളി പോവുല്ല
ആ ഇവ്ടെല്ലാറ്റീഞ അയൽവാസിന്റോടെ കൊണ്ടെയ് തിര്മ്പിയക്ക വാങ്കറ്റ് ന്ട്ടാ
ആ ബ്ളാങ്കറ്റല്ല സുഖ തിര്മ്പി ഒൺങ്ങി ഇങ്ങട്ട് വരും പക്ഷെ കുട്ട്യേതൊക്കെ കുട്ട്യേതൊക്കട്ടാ ചളി ചേ കയില്ണ്ട് ചളി പോണ്ല്ല
ആ അതന്നെ
ച്ചിന്റെ മോനൊക്കെ വെൽതൊക്കെ ഫുട്ബോൾ ഗ്രൗണ്ടിലെന്നെ സ്കൂളിലാഞ്ഞാ പിന്നെ ആകെ ചളിയാക്കി ജെയ്സി ഒക്കെ ആയാണ്ട് ക്കെ ഞാൻ ഒരിസം മെഷീലിട്ട് അച്ചേക്ക്ണ്ട് ചളി ചളിയൊന്നും പോയിട്ടില്ല
ആഹ ബ്ലാങ്കറ്റ് തിര്മ്പിട്ട് ഞാ വെയിലത്തിട്ടിട്ട് അയിന്റെ ടെല് മയയ്ത് ന്നട്ട് ഞാ അറ്ഞ്ഞില മയെയ്തത് അട്ട് പിന്നെ കൊർച്ചയ്ഞ്ഞപ്പണ്ട് ഇൻ്റെ എളച്ചം വന്നാട്ട് ചോയിച്ച്ണ് ങ്ങള് എത്തിനെ ഇത് മൊ വെ വെട അയ്ല്മട്ടീനെച്ച്ണ്ട്
ആ മയെയ്ത ജ്അറിഞ്ഞിണ്ടാകുലേ
ആ മയ്തഅർ
ഞമ്മക്ക് വേറിം നൂറ് കൂട്ടം പണി ണ്ടാവല്ലോ അട്ക്കളെല് അട്ക്കളെലായും കുട്ട്യെളെ പട് ത്തായാലുക്കെ ഓരോ പണിയല്ലേ എലി നോക്കുമ്പോഴത്തേന ഓർമ്മയുണ്ടാവൂല്ല
ആഹ് കുട്ട്യാളൊക്കെ എവിടെ ങ്ങട്ട്
കുട്ട്യാളൊക്കെ ഇവിടെണ്ട് നാളെപ്പോ ഞായറാഴ്ച്ച ആയോണ്ടേ സ്കൂളൊന്നും ഇല്ലല്ലോ
ആപ്പാ വരും.
ഞായറാഴ്ചയാൽ പിന്നെ പൊതുവഴി പുസ്തകം ഒന്ന് എടുക്കൂല നാളെ സ്കൂളോന്നുലല്ലോ നിർബന്ധിച്ച് എന്തോ ഹോംവർക്ക് ചെയ്യാണ്ടെങ്കിൽ അപ്പോ ചെയ്യും അല്ലാതെ.
ആഹ്, അപ്പോ ഇമ്മ പിന്നേക്ക് മാറ്റി വെച്ചാ പിന്നെ അത് അങ്ങനെ കടക്കും.
ആഹ് ഇപ്പോങ്കി മഴ പെയ്‌ണോണ്ട് വേങ് ഉറങ്ങണ്ട്. രാത്രിയാൽ ചെൽപോ ചോറുണ്ണാൻ ഒന്നും നികുല അപോത്തിന് ഉറങ്ങിയിണ്ടാവും എന്നിട് ഞാൻ വേഗം കൊർച് കയിഞ്ഞാ വേഗം ചോറ് കൊടുക്കലാ. പറ്റേ നേരം വൈകി നമ്മള് ഫോൺ മേല് എന്തേലും ആക്കി വിളിച്ചുമ്പോത്തിന് ഓല് ഉറങ്ങിണ്ടാവും.
ആഹ്, ഇബല് ചോർന്ന് ഇപ്പോ മഹ്‌രിബിന് ശേഷം ‌ തിന്നിക്കാണ് എന്നാ പിന്നെ ഓല്ക് ഉറങ്ങുബോ ഇപ്പോ ഒറങ്ങാല്ലോ.
ആഹ് അതെന്നെ ചോറ് കൊടുത്താ പിന്നെ ഓല്ക് പിന്നെ ഒറങ്ങുബോ ഒറങ്ങാല്ലോ.
ആ, ജിത്തുന് ഇത്താറ ഇതേപോലെ ഓന് ഇപ്പം ചോർ വാണം പെയ്ച്ചുണുണ്ട് എന്ന് പറഞ്ഞ് തിന്ന്. അപ്പോ എൻ്റെ ബേകില് മറ്റൊലും ഇച്ചും മാണം ഞാനും പൈചിണ്ട് പറഞ്ഞിട്ട് ഓലും തിന്ന്.
ആഹ്, എല്ലാർക്കും ഒപ്പാണ് കൊടുത്താ മതി അപ്പോ ചോർ വെയി കഴിഞ്ഞാ പിന്നെ വേണ്ടവർക്ക് ഒറങ്ങാല്ലോ. മായായൊണ്ട് ഒക്കെ വെങ്ങ് ഒറങ്ങും രാത്രി മദ്രസാന്നും ഇല്ലല്ലോ.
ഇല്ല മദ്രസ് സുബൈക്കാണ്, സുബൈക്ക് രാവിലെയാണ്.
ആഹ്, അതോണ്ട് കൊയപ്പല്ല ചേലോൽക്ക് രാത്രി മദ്രസ് ഇണ്ടാവും മദ്ര സ്കൂൾത്തെ എഴുതാനും വായിക്കാനും അതും കഴിയൂല്ല.
ഇപ്പോ രാത്രി എടുത്ത ബുദ്ധിമുട്ടാണ് കുട്ട്യാൽകും ബുദ്ധിമുട്ട പിന്നെ ഇപ്പോ ഇപ്പത്തെ കാലാ കാല ഇതും അങ്ങനെല്ലേ എന്തെങ്കിലും ആയി വന്നാലും അറിയില്ല ഇപ്പോ, ഞങ്ങളത് ഇവിടെ അങ്ങനെ രാത്രി ഇല്ല.
ആഹ് ചേലോടതയെ ചേലോടത് ഒക്കെ ഇണ്ട് രാത്രി പകല്
ച്ചാമതി, പറഞ്ഞാട്ടെ ആഹ് കമ്മറ്റിക്കാര് എല്ലാരും കുടിയിട്ട് അങ്ങനെ മാറ്റിച്ചാമതി. ഉം ഓല് ആ ചോറ്ക്ക് ഇന്ന് കടയിണ്ടാക്കി.
ഏച്ച്
അത് ആ സാദാ ചിക്കൻകടയി സാദാചോറും.
സാദാചോറ് ആ ഇജ്ജ് ബിരിയാണിയൊക്കെ ഇണ്ടാക്കോ.
ഏ ബിരിയാണിക്കെ ഇണ്ടാക്കും ഇന്നലെ വെള്ളിയായ്ച്ചല്ലേന്നോ അപ്പോ കോഴിയൊക്കെ വാങ്ങിയേത്തിന് ഇപ്പോം ഇന്നലെ കോഴി പൊരിച്ച് ഇന്ന് ഇപ്പോ. ചിരുക്കടയിക്കി ഇന്നാനി കടായി കൊറച്ച് നീട്ടി ഇണ്ടാക്കീന് ഇനിപ്പോ നാളെ കൂടെ അതെന്നെ ആടോ
ആഹ് ഇന്നും അതെന്നെ നാളുയാന്നെ നാളെ രാവിലിം പത്തിരിക്കും കൂട്ടം ഉച്ചക്കും കുട്ടാ എന്ന് പറഞ്ഞമാരിക്ക് ഇനി തോനാണ്ടാക്കി
രാവിലെ ആഹ് നമ്മളാലേള്ളു ആഹ് പിന്നെ കുട്ടോള് നമ്മക്ക് അത് കൊഴപ്പണ്ടാവില്ല.
പിറ്റേത് ചെൽപോ തേങ്ങരച്ചക്കാണ് കറി വെക്കും.
ആഹ് അതാവുമ്പോ കുട്ടേള് തിന്നോളോ ഏ ആ ആഹ് ആ അത് ഇപ്പോ നമുക്കും അങ്ങനെയുള്ള ആലോചനയാണല്ലോ. ഏത്തപ്പോ നാളെ വെക്ക ഏത്ത വെക്ക എന്നൊരു ആലോചനയില
രാത്രി കടക്കുബോ എന്താപ്പോ രാവിലെ എന്താ ചായക്കടി എന്താപ്പോ ഇണ്ടാക്ക കറി ആയിക്കെന്താ കറി. അയന്നെ ചിന്ത ഞാനും ചെൽപോ കറി അതൊക്കെ നല്ലോണം തോനെ ഇണ്ടാക്കും തേങ്ങരച്ചാണ്ട് എന്ന പിന്നെ രാവിലെ കടി മാത്രം ഇണ്ടാക്കിയമതില്ലോ.
ആഹ് ആഹ്
കറി തലേന്നത്തെ ഇടുക്കാന്.
ആഹ് അങ്ങനെ പറ്റും അപ്പോ നമക്കൊരു അശോഷണ് ഇന്നാപ്പിന്നെ കടി മാത്ര മാത്രം ഇണ്ടാക്കിയാൽമതിയല്ലോ ചാർ, കറി നോക്കണ്ടല്ലോന്നുണ്ടാവും.
സ്കൂക്ക് കുട്ട്യാളെ പറഞ്ഞയകും മാണം വെള്ളോം വെള്ളകുപ്പില് വെള്ളോം.
ആ രാവിൽത്തെ പട കഴിണെങ്കിൽ കൊറച്ച് പണിയാ. പിന്നെ പിന്നെ നമ്മക്ക് വേർതെ നിക്കും ചെയ്യാം. ആ സ്കൂൾ വണ്ടിണ്ട് ക്ഷേ ഇവല് നടന്ന പോവല് ഇവല് മദ്രസട്ടിട്ട്. നേരെ സ്കൂൾക്കാണ് പോവാല ഓല് സ്നാക്സ് കൊണ്ടോവും. ആഹ് ആഹ് കൊറച്ചൊക്കെ അടുത്താ മദ്രസന്റെ അടുത്തെന്നെ ആ ദൂരോള്ളു മദ്രസന്റെ അടുത്തെന്നെയാണ് സ്കൂളില്ലേ അപ്പോ പിന്നെ അവിടെ വന്ന് ഇബടെവന്ന് പോവല്ലേ. ഇതില്ല അപ്പ് പോയാ അവിട് ആ ചായകടി കൊണ്ടുവു ഇവിടെണ്ട് രാവിൽത്തെ ചായ കടി കൊണ്ടോവും ആ ന്നിട്ട് പിന്നെ മദ്രസട്ടിട്ട് ഓല് തിന്ന് ഉസ് സ്കൂൾക്കട്ന്ന് പോം അവിടെന്നെ പോവും പിന്നെ ഇവിടെന്ന് പോകണെങ്കിൽ കൊർച്ച് ബുദ്ധിമുട്ടല്ലേ ആ
കാലേ ഫുഡൊക്കെ ഇണ്ടാക്കി കൊടുക്കണല്ലേ
ആ അഹു കൊടുത്തയക്കണം പിന്നെ വല്യോയോൻണ്ട് വല്യോന് പത്താംക്ലാസ് ഓന് ഏതാര ചോറ് കൊണ്ടൊലാണ് അപ്പ അഹു ഇണ്ടാക്കണം ആ അപ്പം ചോരും ഇതും കൊണ്ടുവലാണ്
ആ ആ അശെരി പത്താക്ലാസ് ആയപ്പോ ട്യൂഷനൊക്കെ പോവുണ്ടോ
ആ ട്യൂഷന് പോണ്ട് നാളെ ഇണ്ടുന്നു ട്യൂഷന്
ആ പത്താക്ലാസ് ആയാപിന്നെ ഒഴവുണ്ടാവിലെ മോർണിംഗ് ക്ലാസും നൈറ്റ് ക്ലാസും പറഞ്ഞ മയിരിക്ക് പോരാതത്
ട്യൂഷൻ പോയാ പിന്നെ അതുണ്ടാവും
ആ പിന്നെ നമ്മക്ക് എടുക്കും പോവാനും കയില്ല ഇനിപ്പോ പത്തക്ലാസ് കയാതെ നമുക്ക് എവിടുക്കും തിറിയാനും ഒയിവില്ല പെരയിലൊക്കെ പോയിനോജി
ആഹ് ഞാനിപ്പൊ കൊറച് മുന്നേ പോയിന്
ഏഹ്
പോലകെണ്ടു ഇപ്പയ്ന് ശനി ഞായറും ആകെ രണ്ടീസം ഒഴിവ്ണ്ടാവും മദ്രസ്സണ്ടാവുമ്പം സ്കൂളില്ലാർഞ മാരി പിന്നെ ഒരീസ രണ്ടീസം നമ്മക്ക് പോവാൻ മടിയല്ലേ
ആ അ പോവാണെങ്കി രണ്ടീസങ്കെലും കിട്ട മിനിമം രണ്ടീസങ്കിലും കിട്ടണം
ആ വെക്കേഷന് ഓണപു ട്ടിനോകെ നാലീസോ അഞ്ചീസൊക്കെ മദ്രാസോവധി തരുവ അപ്പളൊക്കെ പോവാന്നല്ലാതെ
ഇപ്പ അങ്ങനെ മദ്രസ് തെരണ അങ്ങനെ തെരന്നോണ്ട് തെരക്കേടില്ലേ അല്ലെങ്കിൽ കുട്ടോള് ഒയിവാക്കും അഹ് പിന്നെ ഓൾക്ക് അറിയ
നാലീസോ അഞ്ചീസോ അവധി തരുണ്ട്
ആഹ് ഇപ്പം തരണ്ട് ഓല് കണ്ട ആ ഓല് കണ്ടറിഞ്ഞ
ആഹ് ഓലണ് പോവണ് അപ്പൊ പിന്നെ അയ്ലേറെ നല്ലത് നാലീസം തൊക്കെ തരുന്നുണ്ട് ആദ്യം തെരൂലയ്നിം ഇപ്പൊ കുട്ടികള് വരുന്നില്ലല്ലോ അപ്പൊ രണ്ടോ മൂന്നോ കുട്ടിയാക്കും വേണ്ടി ക്ലാസ് എടുക്കണ്ടെ
ആഹ് എന്തേ പൂട്ടുണ്ടാവുമ്പം പറിം ത ആരും ലീവ് ആക്കല്ലിട്ടോ ലീവ് തരുന്നുണ്ട് മുന്നറി
ആഹ് അതന്നെ പറയ ആ അതെ കുട്ട്യാള് വരൂല്ലേ എല്ലാരും ഒരാള് വിരുന്നു പോയിന്ന് പറഞ്ഞാ പിന്നെ മറ്റാൾക്ക് പോണ്ടി വരും
ആഹ് അവിടെത്താണ്ട് അവിടെത്താണ്ട് ഫുഡൊക്കെ ഉണ്ടാക്കി
ഇവിടെ മുതിര കറിയാണ് പിന്നെ പത്തൽമീൻ പൊരിച്ചതാണ്
ഉമ്മ്
ഇവൽക്ക് മീന് ഭയങ്കര ഇഷ്ട പത്തല്
ആ ആ പത്തൽ നന്നാക്കാനാണ് പണി അത് തിന്നാ ആ തിന്നാൻ നല്ല ഇഷ്ടാണല്ലോ
ആത് നല്ല ഇഷ്ട അതും മു മുതിര കറിയുണ്ട്
ഏഹ് മുതിരകറി എങ്ങനെ വെക്കല്?
മുതിര കറിയന്നെ ഉപ്പേരി മാരിക്ക്
എഹ്
കറിം വെക്കാലോ തേങ്ങരച്ചാ ണ്ടൊക്കെ ഇമ്മാരൊക്കെ നമ്മളെ മ്മാരൊക്കെ വെക്കയ്നിം തേങ്ങരച്ചാണ്ട് മിക്സിലൊക്കെരച്ച് വച്ചാണ്ടക്കെ ഇങ്ങനെ ഏ അങ്ങനെ അങ്ങനെ വെക്കലുണ്ട് പെരേല് ഇമ്മൊക്കെ വെച്ചീനിം
ക്കാളി ഉള്ളി ഒക്കെടോ?
ക്കാളിയൊന്നിടൂല ഇത് പച്ചമുളക് ത് ഉപ്പ ഇട്ട് മാത്രേ വേച്ചിച്ചാണ്ട് ഉള്ളിട്ട് തൂമി ച്ച് കറിവേപ്പിന്റെ എലക്കെ ഇട്ട്ങ്ങാണ്ട്
ഏ നമ്മള് മമ്പയറ് മമ്പയർണ്ടാക്ക ണ്ട് അതേപോലെ അതയ്ക്കാരം ആഹ് ആ മൊളക് മാത്ര ഇടുള്ളൂ അയ്ല് ഞാൻ
പിന്നെ കുമ്പളത്തിന്റെ എലണ്ടയ്നിം അത് താളിച്ച്
ആഹ്
എലകറി
ആണോ
മുരിങ്ങ ഈ മാസം കൂട്ടാൻ പറ്റൂല അനക്ക് അറിയുവോ?
ആഹ് എനിക്ക് അറിയില്ല അങ്ങനെ കറ
താ ഇങ്ങനെ ഈ മഴ ഇങ്ങനെ പെയ്യുമ്പോ മുരിങ്ങ കൂട്ടാൻ പറ്റുല്ലെന്ന് പറയുന്നേ കേൾക്കാം ഞാൻ ഇപ്പം ഇതുകൊണ്ട് മുരിങ്ങ പറിച്ചെയില്ല ഇങ്ങനെ ഇനി ഏത് മാസം പ്പം അപ്പൊ അങ്ങനെ എന്തോ കേൾക്കുന്നുണ്ട് മലയാള മാസോ കർക്കിടക മാസോ കർക്കിടകം ആയോ അപ്പോ നമ്മക്ക് ഏഹ് ആരോ പറഞ്ഞു ആയിത്തൊടങ്ങിന്ന് പറ്റി ഞാൻ ഇപ്പം പറി ചെയില്ല അങ്ങനെ എന്തോ അടഞ്ഞ മഴ പെയ്യുമ്പം മുരിങ്ങ പച്ച ഏതോ മാസം ഏഹ് കർക്കിടക ത് ആയിന്ന് പറയണേ കേട്ട് ആരോ ഇനിയിപ്പം ഞാൻ പറിച്ചിട്ടൂല്ല ആ മാസം പറിച്ചാൻ പറ്റൂല എന്ന് അങ്ങനെ എന്നാ പിന്നെ എലി മത്തന്റെ ഇല ചിരെ ചിരെന്റെ ഇല അങ്ങനത്തെക്കെ മയ പെയ്യുമ്പം നല്ലോം കഴിക്കണം എന്നാ പറയണേ പത്തിലകള് കൊണ്ട് കറികളൊക്കെ തന്നെയാ അങ്ങനിം കേക്കാം ആഹ് ശരി ഉം